ആ എവിടെണ് പണികളക്കഴിഞ്ഞാ
ആ നോമ്പർക്കലൊക്കെ കഴിഞ്ഞു നിസ്കര്ച്ചിട്ടിരിക്ക
ആ എന്തായിരുന്നു നോമ്പർക്കാൻ പ്രത്യേകിച്ച്
ഇവടെ പ്രത്യേകിച്ച് എന്താ മറ്റേ പൊരിക്കടികള് ഇല്ലേ പരിപ്പ് വട ഉഴുന്നവ ട കായ് ബജ്ജി അങ്ങൻത്തെ ഐറ്റംസ അവിടെന്തേര്ന്ന്
ഇവടെ അതൊക്കെ തന്നായിരുന്നു
ആ
പരിപ്പ് വടിം കായ ബജി ക്കെ തന്നായിരുന്നു പൊരിച്ച കടികള് ഉം അത് നല്ല ക്ഷീണത്തിരിക്കേന്നു
ഉം അതന്നെ ഇവടെ കോയപ്പൊന്നുല്ല എല്ലാർക്കും സുഖം തന്നെ അവടെ
ഇവിടെ കൊഴപ്പല്ല സുഖാണ്
ഉം
ജോലിക്ക് പോയില്ലേ
ജോലിക്കൊ ആ ഇന്ന് ഇല്ല ഇല്ല
ആ ശരി നാളേം മൊടക്കാ തോന്നുന്നു
ആ നാളേം മൊടക്കന്നെ മുഹറം പത്തല്ല നാളെ നാളയല്ല
ആ
മോനെവ്ടെ
മോന് ഇവടെ കളിക്കീണ്ട്
ഉം
ഉം
പിന്നെന്തായ് ഇമ്മ ഭക്ഷണത്തിനുള്ള ശെരിയാക്കിയോ
ആ ഭക്ഷണത്തിന് ള്ള കാര്യങ്ങളൊക്കെ ശരിയാക്ക്ണ്ട് ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ആ ആൽഫാമ് മെടിക്കണം ഈ ഓർഡർ ചെയ്തിണ്ട് ഇഞി ഇഞ്ഞര്ഒമ്പത് മണിയക്കാവുമ്പം ഭക്ഷണം കഴിക്കണം
ആ ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ചി ട്ട് പത്തുമണിക്ക് കടക്കൂ ലെ
ആഹ് പത്ത് മണിയൊക്കെ ആവുമ്പോെ കിടക്കും പത്ത് പന്ത്രണ്ട് മണിയൊക്കെും ഉറങ്ങണമവെല്
ആഹ് ആഹ് ഞാൻ നേരത്താണ് പുട്ടാ എനിക്ക് ഉറക്കം വരും വേഗം പക്ഷെ കെടന്നാലാ ഉറങ്ങാനും പെറ്റില്ലാ എന്റെ വീട്ടിനാണെങ്കിലൊക്കെ ഞാൻ എട്ട് മണി എട്ടര ആുവുമ്പോത്തിനൊക്കെ ഉറങ്ങും
ആഹ്
ഉം
അത്ശരി
ഉം
ഉം വേറെന്താ
വേറെക്കൊപ്പൊന്നുംല്ലാ പോണു
ഉം ഇപ്പൊ മഴൊന്നുല്ലല്ലോ
ഏയ് മാ
ഇവിടെന്ന് ഇവിടെന്ന് പുലർച്ചെ നല്ല മഴെണ് പിന്നെത് ഉം
ഉം ആഹ് ഇവിടെ ഞങ്ങളെ ത്താഴത്തിന എണീച്ചപ്പ ഒന്ന് പെയ്തിട്ടാ
ആഹ്
ആഹ്
ഇവിടെ അങ്ങനെക്കെ തന്നെ പിന്നെ അതിന്ശേഷം പിന്നെ നല്ല വെയില്
ആഹ്
ഉം ഇനീ ബാങ്കൊടുക്കാനായില്ലേ കുറച്ചു കൈഞാ ബാങ്കൊടക്കൂലെ അപ്പം നിസ്കരിക്കണില്ലെ
ഉം ഇപെട്ടൊന്നിലി ഒരുട്ടെ പത്തൊക്കെക്കുംബം ബാങ്കൊടുക്കും ഇപ്പത്ര നേരം വൈകിട്ടാ ബാങ്കൊട്ക്കുണു ആഹ്
പിന്നെന്തൂരം നേരം വൈകിട്ടാ ബാങ്കൊടുക്കുണു പകല് രാത്രി കൊറവൊന്നോ
ഉം
ഉം
അങ്ങനെ
കുറേ നേര വൈഗും ഏഴ് മണിയായി നോമ്പറക്കാനായി
ഉം ആഹ് പണ്ടക്കെ റമളാനി ഇപ്പൊകാ ആറര ആറെമുപ്പത്തിഏഴക്കെ ആവുമ്പോ ബാങ്ക് കൊടുത്തിര ഇപ്പ ഇപ്പോ ആഹ് ഈ നല്ല നേരം വൈഗുക അഹ് മനുഷ്യന ഭയങ്കര ക്ഷീണായിട്ട് തലറങ്ങണത് പോലെക്കെ നോമ്പർന്നപ്പാണ് ആശ്വാസായത്
ഉം അപ്പയ്ന് കൊറേ നാളായില്ലേ നോമ്പൊക്കെടത്ത്ട്ട അതാണ്
അതാണ്
റമളാൻ ആണെങ്കിൽ ഡെയ്‌ലി ഇങ്ങനെ എടുത്തോണ്ട് പോവും
ഉം
ഇടക്ക് പോകും അങ്ങനെ ഒന്നുംഇല്ലല്ലോ
അതെന്നെ
ഉം
നിസ്കരിച്ചില്ലേ
ആഹ് നിസ്കരിച്ചട്ട് ഇരിക്കാന്
ആഹ് ആഹ്
എന്തെങ്കിലും പണിയുണ്ടോ
ഏയ് പ്രത്യേകിച്ച് പണി ഒന്നും ഇല്ല ഭക്ഷണം ഒക്കെ പുറത്ത് നിന്നാ
ഉം സുകായി
ആഹ്
ഉം
അങ്ങനെ
പിന്നെ വേറെന്താ
വേറെ കുഴപ്പൊന്നില്ല വീട്ടിലെ എല്ലാവർക്കും സുഖമല്ലേ
ആഹ് വീട്ടിൽ അതൊക്കെ സുഖം തന്നെ വീട്ടിൽ പോവല്ലേ
വീട്ടിൽ പോയിട്ട് കുറച്ച് ആയി പെരുന്നാക്ക് പോയത
ഉം ഇപ്പൊ കൊറേയായല്ലോ
ഉം പോണം അടുത്ത മാസൊക്കെ ആയിട്ട് പോണം വീട്ടിൽ പോയാ പത്ത ദിവസൊക്കെ നിക്കും
ഏഹ്
പത്തുസം ഒക്കെ നിക്കും
ആഹ് പത്തുസം ഒക്കെ നിക്കൂ ലെ കുഴപ്പം ഇല്ല
ഉം
ഉം ഞാനും പോയിട്ടില്ല ഇപ്പ ഇപ്പോ അടുത്തൊന്നും പോയിട്ടില്ല പെരുന്നാൾക്ക് പോയതന്നെ ഉം പോണം ഉം കുറച്ച് രണ്ട് ദിവസം കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞൽ പോകണം
ആഹ്
ഉം അവിടെ നിക്കണ്ടേ
അതന്നെ കല്യാണം കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് വീട്ടി പോവാണ്ടിരിക്കാൻ പറ്റില്ല
ആഹ്
ഏഹ്
ആഹ് എന്ന് പറയാ
ആഹ്
ഉം ഭർത്താവ് വിളിക്കൽ ഇല്ലേ
കറന്റ് ഉച്ചക്ക് വിളിച്ച് പിന്നെ ഇപ്പൊ പണി ആയിരിക്കും
ആഹ്
ആഹ്
ഇഞ്ഞി എന്നാ നാട്ടി വരണത്
ഇല്ല ഒന്നര വർഷം കഴഞ്ഞിട്ട്
ഉം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ എത്ര നാല് മാസം ആയി എന്ന് തോന്നുന്നുലെ അഞ്ച് മാസ്മോ ആയില്ലേ
എട്ട് മാസം
ആഹ് വാർഷികം ആവാനായില്ലെ
ആഹ് ഒക്ടോബറിലെ വാർഷികം.
ഉം ഇനി ഇപ അടുത്ത വീട്ടി പോണ്ട?
എന്താ?
അടുത്തപ്പോ വീട്ടിക്ക് പോകണ്ടോ?
ഇപ്പൊ അടുത്ത മാസൊക്കെ ആയിട്ട് പോവും ബാബി ഭാവി പോയിട്ട് ഞാൻ പോകള്ളൂ.
അഹ് ശരി
ഭാവി അടുത്ത മാസക്ക അഞ്ചാംതി ആയിട്ട് പോണംന്നറണ്ടപ്പോ പോയിട്ട് വന്ന ക്ഷ ഞാൻ പോവും ആഹ് അല്ല ആഹ് അല്ലെങ്കിൽ പ്രശ്ന
ഉം
വേറെന്താ പിന്നെ?
വേറെ കൊഴപ്പൊന്നുല്ല
ഉം ഉം
പുതിയൊരു പരിപാടിയൊക്കെ തുടങ്ങന്ന് കേട്ടല്ലോ? അതെന്തായി?
ഇന്ന് സാധനം വരുന്ന പറഞ്ഞണ്ടായിര്ന്നത്. ശേ സന മല്ല
ഉം
ആഹ്
പന്നായിര
അറിയി ആഹ് ഒരാ ചോറിഞ്ഞ പക്ഷെ ഇന്ന് ഒരായു ഷാന്നില്ല പി ഇന്ന അത് വരന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെന്നല്ല വന്നില്ല പിന്നെ ഞാ ഇതിന്റെ ഓഡ ഈ സാനം പറഞ്ഞഞ് പെണ്ണിയനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇന്നെന്തായാലും വരുംന്നാ നോക്കുമ്പോ ഇന്ന് വന്നിട്ടില്ല. ചെലപ്പം നാളെ വേ
എന്തത്ര അത്രയും ദിവസംന്നും പിടിക്കലല്ലോ? പെട്ടെന്ന് കിട്ടണ രീതിയിലാണോ വയച്ചുള്ളതന്ന് പറഞ്ഞാ മതി വന്നഞ്ഞാലും എന്തായാലും തുടങ്ങിക്കോ
ആഹ് തുടങ്ങണം
ഉം അടെ ആൾക്കാരൊക്കെണ്ടാവും വീടിന്റെ അടുത്തൊക്കെ?
സഥാനം മേടിക്കാനാണോ?
ഏഹ്
ആഹ് ഇവിടെ അടുത്ത പിള്ളേരൊക്കെണ്ട് പിന്നെ എല്ലാർക്കും ഇപ്പ ഇതിന്റെ ഇതല്ല എല്ലാവർക്കുംപ്പതിനതിനോട താല്പര്യം മ്
നല്ലതല്ലേ ഇതൊക്കെ കളറ ഒന്നും പോവില്ല
ഏഹ് നല്ല സാധനങ്ങള ആഹ് കയ്യിലുള്ളതൊക്കെ കയ്യിലെല്ലാം വന്നി പറഞ്ഞ സാധനങ്ങക്കൊന്നും ല്ല
നല്ല ഗുണമേന്മയുള്ള സാധനയാലേ എല്ലാരും മേടിക്ക
അതെ ഗുണം അതിലൊരു വിട്ടുവീഴ്ചെല്ല
ഉം പിന്നെ ക്യാഷന്ന അധികം കൂടുതലന് വിക്കണ്ട അ പിന്നെ അയ്ൻസ് കച്ചിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ ഇട്ടു ഞൻ ആഹ് ആഹ് ഇപ്പ ഈ ഈ ആഭരണങ്ങൾക്ക് അതിന് കടയിലും ഉണ്ട് പൈസയും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് കാരണം കളറ് പോവാണ്ട് കൊറെ നാള് നിക്കണ്ടല്ലോ ഉം അപ്പൊ അത് നല്ലതാണ് എന്തുകൊണ്ട് നല്ലത് ഈ ഒരു കച്ചവടം ചെയ്യല്
ഒ
ഉം പിന്നെ വേറെന്താ?
കൊഴപ്പൊന്നുല്ല നിസ്കാരപായേല് ഇരിക്ക
ആഹ്
ഉം
ഉം ടി വി കാണുവല്ലേ ടെലിവിഷൻ കാണൂല്ലേ
അല്ലാണ്ട് വേറെ നേരമ്പക്കെണ്ട് സീരിയലൊക്കെ കാണും
ഉം അല്ലാണ്ട് നിങ്ങളെ ഓരോ ഫോണിൽ എത്രന്നെച്ചിട്ട് ഇരിക്കല്ലേ
അതന്നെ
പുറത്തൊക്കെ പോയല്ല ഒരു ജോലിക്ക് പോവാെന്നുണ്ടെങ്കി കൊഴപ്പല്ല വൈകുന്നേരം വന്ന കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എല്ലാ ഉള്ളോ
ഉം പക്ഷെ ജോലിക്ക് പോണില്ലല്ലോ വീട്ടിലന്നെ പിന്നെ ഇക്ക ഉണ്ടേക്കാണെങ്കിൽ പുറത്തൊക്കെ പോട്ടെ വ അതല്ലല്ലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ